വിശേഷം
നല്ല വിശേഷം സുഖായിരിക്ക ണൊ അവിടെ
ആഹ് സുഖാണ് കൊഴപ്പോന്നും ഇല്ല അങ്ങനെ പോണ്
ന്നിട്ട് ഭക്ഷണം ഒക്കെ ക ചോറ് തിന്നോ
ഇല്ല കഴിച്ചിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ കഴിക്ക്ണ് ഒരാളിപ്പൊ കഴിച്ചു ഒറങ്ങി ഇന്ന് സാമ്പാറ് ഒണക്കമീന് ഒണക്കമീൻ സ്രാവും പിന്നെ പയറ് ഉപ്പേരീം
എനിക്കും സാമ്പാറും പയർ ഉപ്പേരിം പപ്പടം പൊരിച്ചതു ആണ് മീനൊന്നും ഇല്ല ഇന്ന് മീൻ വര്ണില്ല ഇപ്പഴ്. ഇനി അഥവാ വന്ന മീനിനോ നല്ല വെലയും കൊടുക്കണം.
ആഹ് നല്ല വെലയും പിന്നത് പോഴ മീൻ പോലത്താണ് സിലോ പ്പി അങ്ങനൊക്കെയാണ്
ആഹ് സിലോപ്പി പിന്നെ കരിമീന്. അങ്ങനത്തെ മീനൊക്കെയാണ്. ഇവിടേം ഇന്ന് അങ്ങനെ തന്നെ വന്നത്. ഞങ്ങള് മീൻ വാങ്ങീട്ടില്ല. പപ്പടോം സാമ്പാറും പയറുപ്പേരിയുണ്ട്.
ആഹ് മറ്റേത് മീന് അങ്ങനത്തെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും കൂട്ടും ചെയ്യില്ല.
ആഹ് കൂട്ടൂല. ചെലോർക്കൊന്നും അങ്ങനത്തെ മീൻ പറ്റൂലല്ലോ. എനിക്കങ്ങനത്തെ മീനൊന്നും ഇഷ്ടല്ല. എനിക്കൊക്കെ വല്ല മത്തി മത്തള് വത്തള് മാന്തള്
അതൊക്കെ അയിനൊക്കേണ് പെരും വെലെ ആർക്കും വേണ്ടാത്തെ മത്തിക്കൊക്കേണ് പെരുംവെല.
ആഹ് വേറെമാരി അ യിക്കോറിന്റെപ്പക്കെ തന്നെ നടകണത് എന്തായാലും മത്തീന്റെ ഡിമാൻഡ് അല്ലെ.
അതാണ്. ഭയങ്കര ഡിമാൻഡ് ആണ് മത്തിക്ക്.
ഉം. എന്നിട്ട് വേറെന്തൊക്കെന്നിട്ട് അവിടെ മഴ ഒണ്ടായിരുന്നോ ഇന്ന്?
ഇന്ന് രാവിലെ ഒന്ന് മഴ പെയ്തീനു. പിന്നെ ല്ല
ഇവിടെ രാവിലെ ഉണ്ടായില്ല. പത്തുമണിക്ക് ശേഷം നല്ല ഇടിയും മഴയുംണ്ടാരുന്നു.
ആഹ് എന്നാഅതിവിടക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മയക്കാറും മൂടിങ്ങാണ്ട് ഇടിപൊട്ട് സൗണ്ട്ണ്ടായിരുന്നു. പക്ഷെ മഴ യൊന്നും പെയ്തിട്ടില്ല.
ഇവിടെ നല്ല മഴയായിരുന്നു. ഒരു പത്തു മണിക്ക് ശേഷം നല്ല പെയ്തൂക്ക്ണൂ. ഉം നല്ല ഇടിയൊക്ക ഉണ്ടായിരുന്നു. പിന്നെ ഒരു രണ്ടു മണിക്ക് ശേഷം പിന്നെ എന്ത് ചെയ്തിട്ടില്ല മഴ പെയ്തിട്ടൂല്ല. പിന്നെ എടക്കിങ്ങനെ ഒന്ന്ങ്ങനെ പാറ്റി പോയിനു.
ആഹ് ആഹ്
ഇ ഇന്നലെ അങ്ങനത്തന്നെ ഒരു കാലാവസ്ഥയാണ്. മെനിഞ്ഞാന്നും നാലാന്നും നല്ല വെയിലന്നെയാണ് എന്നാലും കൊഴ പ്പല്ല തുണികളൊക്കെ ഒണങ്ങണുണ്ട്.
ആഹ് അതാണേ മറ്റേത് നല്ലോണം നിക്കാതെ പെയ്ത് കഴിഞ്ഞാൽ തുണികളൊണങ്ങ
തുണികള് ഒണങ്ങുല ഇടാൻ ഡ്രസ് ഇണ്ടാവൂല്ലേ പിന്നെ. ഈ ഈ വെര്സ കാലത്ത് നമുക്ക് ഈർ പ്പെള്ളത് ഇടാൻ പറ്റ്ണില്ലല്ലോ.? ഒരു സുഖംണ്ടാവൂല്ലല്ലോ.
പിന്നെ പൊതുവേ എന്താ ഒണങ്ങാതെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഒരു
സ്മെല്ല്ണ്ടാവും ഉം. ഒരു സ്മെല്ലും ഉണ്ടാവും പക്ഷെ അതൊരു ഡ്രസ്സ് ആ ഒരു വൃത്തി കിട്ടൂല ആ ഡ്രസ്സ്.
അതാണ്. എത്രയാലും ചൂട് തട്ടി ഒണങ്ങണെങ്കി സുഖാണ്.
ആ അത് നല്ലൊരു ഇതാണ്. നമ്മള് ഇസ്തിരി ഇട്ടമാരി നല്ല പെർഫെക്റ്റ് ആണ്.
അത് കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് മടക്കി വെക്കണമെങ്കിലും തന്നെ വിഷ മനസ് ഒഴിഞ് മടക്കി വെക്കാം. മറ്റേത് എടുത്ത് വെക്കാൻ മറ്റ പറ്റൂലല്ലോ നനവുണ്ടായതുകൊണ്ട്.
ഇണ്ടോ തണുപ്പ് തണുപ്പുണ്ടോന്നൊെക്കെ ഇങ്ങനെ നമുക്കൊരു സംശയം വരും
സംശയാണ് ഫുള്ളായിട്ട് ഒണങ്ങി
ഒണങ്ങിയിട്ടില്ലേ ആ ഇങ്ങക്ക് വീട് വീട്ടങ്ങനെ മഴ മഴ പെയ്താല് വീട്ട്ക്ക് വള്ളം കയറും അങ്ങനത്തെ എന്തേലും
ഇല്ല ഇല്ലല്ല അങ്ങന ഇല്ല ഇല്ല ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.
ഉം എടുത്ത് പൊഴിം തോടൊക്കെ ഒണ്ടോ? ഇവടെല്ല ഇവടെല്ല ഇവിടെ അങ്ങനത്തെ കൊഴപ്പൊന്നല്ല മലയോര പ്രദേശല്ല പിന്നെ കുന്നും മലയൊന്നുമല്ല തോടുണ്ട്. ചെറിയൊരു തോടുണ്ട്. കൈത്തോട് കൊറച്ച് കൊറച്ച് ഇന്നാലും ഇവിടുന്നു കൊറച്ചങ്ങട് പോകണം കൈത്തോടാണ്. അല്ലാതെ വല്യ തോടും പൊഴുന്നുല്ല കൊളങ്ങ അങ്ങനെ ഇണ്ട്. കൊറച്ചൊക്കെ വിട്ടു പോയിട്ടാണ്.
ആഹ് മഴക്കാലൊക്കെ ആവുമ്പോ വള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ടോ വേനൽക്ക്?
വേനൽ ക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് പറഞ്ഞാല് ലൈന് വെള്ളംണ്ട് അതുകൊണ്ട് വല്ല്യ കൊഴപ്പല്ല.
ആഹ് അപ്പൊ കെണറു കുത്തിയിട്ടില്ലേ?
ആഹ് കെണറുണ്ട്, കെണറ്റില് വെള്ളംണ്ട്. അയില് എന്ത് ചെയ്യൂല
ആഹ് വേനൽക്ക് പിന്നെ വെള്ളം കൊറവായിരിക്കൂല്ലേ?
ഇല്ല
വേ വേനൽക്ക് വെള്ളം കൊറയുണ്ടായിരിക്കുംല്ലേ? ഹലോ
എ മ്മാറ്
കേക്ക്ണില്ലേ? ആഹ് ആഹ് ആഹ്. ഈ കുടിക്കാനൊക്കെ എന്താ, ഏതാ ഉപയോഗിക്കല്?
കെണറ് വെള്ളംണ്ട്, നമ്മക്ക്
ആഹ് ഞ്ഞമ്മക്ക് എത്രയൊക്കെ ആയാലും, കിണർ വെള്ളം വെള്ളത്തിന് എന്താപ്പാ ഇതാവൂലല്ലോ. കൊഴല് വെള്ളം ഒന്നും ഞമ്മക്ക്.
ഞങ്ങള്ത് കൊഴലാണ്. പിന്നെ നമ്മള് കുടിച്ചാനാവിശ്യത്തിന് നമ്മള് മുക്കും. പിന്നെ ലൈന് വെള്ളംണ്ട് ലൈന് വെള്ളം വരുന്ന സമയത്ത് നമ്മള് ലൈന് വെള്ളം എടുക്കും
ആഹ് ആഹ്.
ഉം. വറ്റൂല്ല കെണറ് ആഹ് അത് കിട്ടു, ചെലപ്പോ വേനൽ കാലത്ത് കൊറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇതുണ്ടാവും. ബുദ്ധിമുട്ടൊക്കെണ്ടാവും. അയിന് വന്നാല് രണ്ടീസം അടുപ്പി ച്ചാണ്ട് വരും. ഫുൾ ടൈം വെള്ളാക്കാരം എന്നിട്ട് പിന്നെ നാലീസത്തിനാണ്ട് വരു ഉണ്ടാവൂല്ല.
വരൂല്ല ആഹ് ആഹ്
ആ അങ്ങനെയാണ് അപ്പൊ നമ്മള് എന്ത് ചെയ്യ എടുത്ത് വെക്ക അപ്പോത്തിനും എന്ത് ചെയ്യും. ഇവടെ കെണറില് വേഗം വെള്ളം ഏന്തും. അപ്പം രണ്ടീസം അതീന്ന് വെള്ളം നമ്മള് പിടിച്ചു വെക്കുമ്പം കെണറ്റിൽ വെള്ളം നല്ലോണം ഏന്തും. എന്ത്യാപ്പൊ അയിന്ന്ങ്ങനെ വെള്ളം എടുത്ത് കൊണ്ട് നിക്കാ കിണറൊക്കെ ഇങ്ങനെ അടിയാവുകയാണ്ന്ന് കണ്ടാ ബുധന് പിന്നെ അടുത്ത ദിവസാവും വരാനേ
ആ ആ
ആഴ്ച്ചീല് രണ്ടോട്ടൊക്കെ വരും. ചെൽപ്പോ രണ്ടോട്ടം വന്നാ ര മൂ രൻ നാലീവസം നിക്കും ഇപ്പൊ രണ്ടോട്ടം രണ്ടോട്ടായിട്ടേ. വല്ല്യ കൊഴപ്പൊന്നൂല്ല. വല്ല്യ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല
ഏ മറ്റ് വെള്ളത്തിനാണ് നമുക്ക് എത്ര എന്തേൽ തെകച്ച തെകയാത്തത് വെള്ളം.
ഉം വെള്ളം വേനൽകാലത്ത് അല്ലെങ്കിലും കുറച്ച് കൂടുതൽ വെള്ളം വേണം.
അതാണ്. പിന്നെ ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോ പറയും വേണ്ട ഓല്ക്ക് പൈപ്പ് തുറന്നിടാനേ വെയ്
ആ ഓൽക്ക് തൊറന്നിടാനന്നേ വയ്ക്കുള്ളൂ പിന്നെ പറഞ്ഞാല് വള്ളത്തിക്കളി കൂടുതലാണ്. നമ്മക്കും കുട്ടേക്കും എല്ലാർക്കും
അതാണെ
ഇപ്പൊ കുറച്ച് വെള്ളം മതി. മറ്റേത് മുഖം കയ്കാൻ തന്നെ വേണം ഒരുപാട് വെള്ളം.
അതാണ് ഇപ്പൊ കുറച്ച് മതി. മറ്റേ ചൂടത്തിന്ന് തന്നെ നമ്മക്ക് വേനലാകുമ്പം എത്ര കുളിച്ചാലും വെള്ളത്തിന്ന് പോരാൻ തോന്നൂല
വെള്ളങ്ങനെ പാർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ പിന്നെ വെള്ളം ഒന്നോ രണ്ടോ കപ്പ് പാരുക. എന്നിട്ട് വേഗം തോർത്ത
അതാണേ. ഇപ്പൊ വെള്ളം വേണ്ട
വെള്ളം വേണ്ട. അവിടെങ്ങനെ വെള്ളത്തിന് നല്ല ക്ഷാമണ്ടോ?
ഇവിടെ വേനൽ ലാസ്റ്റ്ക്ക്‌ ആവുമ്പോക്ക് ഒന്ന് കൊറച്ച് കൊറയും ഞാ അതൊണ്ട് കൊയൽ വെള്ള ഞങ്ങൾ ഉപയോഗിക്ക അപ്പൊ അങ്ങനെ ആവുമ്പോ.
കെണറും കൊയലുണ്ടോ?
ആ കെണറും കൊയലൂണ്ട്
ഇവിടൊക്കെ കിണറന്നേ ഉള്ളൂ. കിണറ്റില് വെള്ളം ഇണ്ട്
ആ ആ ഇവടെ ലാസ്റ്റ് ക്ക് എത്തുമ്പോ ന്നാ ഇപ്പേ നല്ല ബുദ്ധിമുട്ടുണ്ടാവലില്ല. എടക്കും തലക്കും ഇങ്ങനെ മഴ ഇട മഴ വരോല്ലോ നമുക്ക്, അങ്ങനെ
ആ അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. വെള്ളം വെള്ളം പെട്ടെന്ന് എന്തുണ ഉണ്ടാവൂല
ആ പെട്ടന്നീത് മ്മള് പിന്നെ അങ്ങനെ ആകുമ്പോ എടോം വലോം ഇടമഴ ഇല്ലാത്ത ത്തത് കൊണ്ടാണ് പിന്നെ കൊർച്ച് കുറഞ്ഞത് ഇപ്പൊ
ആ അങ്ങനെ ഇവ ടീം തന്നെ ഞപട തന്നെ നല്ല നല്ല വള്ളം വല്ലാണ്ട് ക്ഷാമം വന്നപ്പോത്തിന് മമായ പെയ്തു വെള്ള ആയി ഇപാവശ്യം മെയിലന്നെ മഴ പെയ്തല്ലോ ഫസ്റ്റില് കുറച്ച് മഴ കിട്ട കിട്ടിയ അപ്പോ വേഗം വള്ളായി മെയ് മാസത്തിൽ പെയ്തിട്ടില്ലെങ്കിൽ മുന്തിയൊന്നാവല്ല
ഇല്ലാതെ പെയ്തിട്ടില്ല ഇവിട്ന്ന്
ഇന്ന് ഇവിട്ക്ക്
ചെലെ ഭാഗത്ത് കൂടെ എല്ലാം ആ ഭാഗത്ത് കൂടെ എല്ലാം മഴ പെയ്തിട്ടുണ്ട്
ഇവടെ കെൺറ്റില് വേഗം ഇപ്പ തന്നെ ഫുള്ള് വെള്ളം നമുക്ക് എന്ത് ചെയ്തുക്കണോ ഫുള്ള് പാമ്പേരി വെള്ളം കയറിയിട്ട് പടവുണ്ട് കരിങ്കലും പടവാണ് ആ പടവുമ്മെക്ക് എത്തിക്കണ വള്ളം
ആ അങ്ങനൊ കത്ര ആയിട്ടുണ്ടല്ലേ
ആ ആ അത്ര ഹൈ ല്ണ്ട് അത്ര അത്ര ആയിക്കൂട അപ്പ ഇവിടെ വേം വെള്ളത്തി ആവെള്ള ആയിക്കൂണേ ആ ഇവിടെ അതാണ് ഇവിടെ വേഗയുണ്ട് ഞങ്ങൾ നേരെ മുന്നിൽ വറരു വീടുണ്ട് ആ വീട്ടിൽ കിണർ നിറഞ്ഞഞ് പോകും
ഓഹ് അങ്ങനെ ആകുമ്പോള് കാണാൻ രസാണ് പക്ഷെ പേടിയാണ്
ആ ഇടിയോന്നുള്ളൊരു അത്ങ്ങനെ ഒലെ മു മുറ്റത്ത്നിന്ന് ഇങ്ങനെ വന്നങ്ങാണ്ട് ഒരു അറക്കാണോ മുറ്റന്ന് അങ്ങനെ മുറ്റം ഫുൾ എന്ത് ചെയ്തുടുക്കുന്നുോ നമ്മ ഈ കല്ല് കല്ല് പതിച്ചക്കും സ കട്ട പതിച്ചിട്ടില്ല സാധാ എന്താ നമ്മളെ വെട്ടലുണ്ടല്ലോ
ആഹ്
അത് എട്ട് എടുക്കണം നല്ല രസമാണ് അതിന് ഇങ്ങനെ വെള്ളം പോയി റോട്ടിൽെന്ന് തണിച്ചെന്ന് മുട്ടണ്ട് കാണാം ഫുള്ളള് ഉറവ്െള്ളമാണ് കറ്റിന് വര വെള്ളമല്ലേ
ആഹ് ആഹ് ആഹ്
കുട്ടികളൾ എന്നിട്ട് അവിടെ പോയി കളിക്കും
മ്മ് ആഹ് ഒക്ക് പിന്നെ മഴ ആയിക്കഴിഞ്ഞാൽ വെള്ളായ മതിയാലോ
വെള്ളയമതിയല്ലോ തോട്ടക്കും പോയി ഏതാണേങ്കലും കൊണ്ടുപോകല അറിഞ്ഞിട്ട് പോല് അതിന് നല്ല വൃ ത്തി യുള്ളേ നിലാണ്
ആഹ് ആഹ്
പിന്നാ റോഡ്ാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തുക്കണോ
ആഹ് അപ്പൊ പിന്നെ നല്ല സുഖമാണല്ലോ
അതെന്ത്തു ചെയ്യും നല്ല ച ചാലിലെ ചട്ടിയൊക്കെണ്ടെങ്കിൽ എന്ത ചെയ്യറിയ വെള്ളത്തി കൊണ്ട ഇടും
ആഹ് എന്നാ പിന്നെ ആ ചെളി ഫുൾ പോകും ചെയ്യുമന്ന്
ആഹ് ചളി നല്ല പോകവും ആ വെള്ളത്തിൽ നമ്മൾ തന്നെ നമുക്ക് മുഖംൊ കേക്കാൻ തോന്നും എത്ര ക്ലിയർ ക്ലീൻ വെള്ള തെളിഞ്ഞ വെള്ള ആ പിന്നെ കിണറ്റിന്ന് നേരെ വന്നിട്ട് അവിടെ ഇവിടെയൊന്നും വൃത്തികട കിടക്കാനില്ല ആ മുറ്റത്തിന്ന് നേരെ എന്ത് ചെയ്യാണ് അടിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ചെരിവാണ് ആ ചെരുവന്ന് നേരൻ വന്നിട്ട് റോട്ടക്ക് നിത്തും റോഡാണെങ്കിൽ നല്ല വെള്ളം മയക്കണപ്പോെയ്തിട്ട് ഫുള് ഉള്ളതൊക്കെ കുത്തി വെച്ച് പോയി നല്ല വൃത്തി നടക്കണ പോഹുുവാലോ അയിന് അവിടക്ക് കൊറച്ചപ്പുറത്തേക്ക ഒരു ഒരു കുണ്ടാണ് ആ കുണ്ടക്കെ പോയി തട്ടാണ് ച്ചറൊക്കെ അപ്പൾ ഇവിടെ നല്ല വൃത്തി ഉണ്ടാവും ഇപ്പൊ കച്ചറൊക്കെ പോയിപ്പോ എല്ലാ വൃത്തിയില ഇങ്ങനെ നിൽക്കും
ആ വെള്ളം നേരെ പോകണ അങ്ങനെ തോട്ട്ക്കോ
ആ അങ്ങനെ പോകോ അത് നേരെ കുറച്ചന്ന പോയിട്ടൊ ഒരു കൈത്തോടുണ്ട് ആ കൈത്തോട്ടൊക്കെ ചെന്നിട്ടാണ് മുട്ടുന്നത്
ആഹ് അവിടെ തിരുമ്പലൊക്കെ ഉണ്ട അതില് ആഹ് തോട്ടില്
ആഹ് തോട്ടില് തിരുമ്പും കുൾച്ചലൊക്കെ ഉണ്ട് വേനൽ കാലത്തൊക്കെ ആൾക്കാര് തിരുമ്പും കുൾച്ചൊക്കെ ചെ ഞങ്ങൾ പോക്കില്ല. ങ്ങൾ വീട്ടിന്നെഞ്ഞേണ് കുൾച്ചലൊക്കെ.
ഉം ഹും ആഹ് വേനലാവംമ്പോ വള്ളം കൊറേണ്ടാവായിരിക്കു അയില്.
ആഹ് അപ്പപ്പ തോട്ടിലൊക്കെ എന്ത് ചെയ്യും ഇതാവും. മറ്റേ അടിയായി അവിടെ ഇവിടെ ഓരോ കുഴില്ല കുഴിയൊക്കെ കുത്തു. പിന്നെ മേലോര സ്ഥലത്ത് ക്കുടി ചിലോടത്തൊക്കെ വെള്ളം ങ്ങനെ നിക്കണാണ.
ആഹ് ആഹ് പിന്നെ കൊറേ ആൾക്കാര് ഇതേപോലെ കെട്ടി നിർത്ത്വോലോ.
ആഹ് അണക്കെട്ട് നീർത്തും. ബടെണ്ടെയ് അണക്കെട്ട്ണ്ട് ബടെ. അപ്പൊ അണക്കെട്ട് ള്ളോട്ത്ത് അല്ല വള്ളംണ്ടാവം അണ
നല്ലോം വള്ളംണ്ടാവും അപ്പുറത്ത്ക്ക് വള്ളം കുറവായിരിക്കും.
ആഹ് പ്പയീഅണക്കെട്ട് നിക്കുമ്പോ എന്തു ചെയ്യണാ വെള്ളാക്കെയിൽ ശേഖര്ച്ച് വെക്കല്ലേ? ഇഹം ഈസമയത്തൊക്കെ എടുത്തോക്കും ഇത് വെ എടുക്കാനും പറ്റിയൊരു താണ് അണക്കെട്ട്. ആഹ് അണക്കെട്ട് കെട്ടീട്ട് പിന്നയ്‌ല് രു ഷട്ടറ് വെച്ച്ക്കാണ്. വലുതാ മയക്കാലത്തെന്തെയ്യും ഷ ഷട്ടർ തൊറന്നിടും മറ്റത് എൻ എ കവിഞ്ഞൊയുകൂല്ലേ?
ആഹ് അ
പിന്നെന്തെയ്യും ന്നിട്ട് വേനൽകാലൊക്കെ കൊറേ ക്ക യീയൊരു ജനുവരി ഒക്കാവുമ്പം എന്തെയ്യും ഓല് ഷട്ടർ വെച്ച്ങ്ങാണ്ട് വെള്ളം കെട്ടിനിർത്തും.
അപ്പ അങ്ങനെ കെട്ടി നിർത്തുമ്പം എന്താ അറിയോ, ആ ഭാത്തിലെ കെൺറ്റിലൂണ്ടാവും കൊറച്ച് വത്യാവശ്യം വെള്ളംണ്ടാവും വ റ്റാൻ കൊ വറ്റൂല. കാരണം
അങ്ങനെ ഈ പോ ത ന്ത് ഒറവ്ങ്ങനെ നിക്കല്ലേ? അങ്ങനെ പക്ഷെ അയ്ന് ഞങ്ങളെ എടുത്തൊക്കെങ്ങനെ പാടങ്ങളാണ് പിന്നെ കൊർച്ച് എന്താ കൊർച്ച് പാടങ്ങൾ കഴിഞ്ഞിട്ടാണ് വീടാള് ഇള്ളത്.
ഞാ അട്ത്ത് വീടാളൊന്നുണ്ടാവുല്ല.
ആഹ് വീടാളില്ലേ എട്ത്ത് വീട, പിന്നെ പാടം വക്കായതുകൊണ്ട് അവിടെക്കെ താ അവ്ടെ വ താഴെക്കെ വെള്ളണ്ട്.
ആഹ് ആഹ് ആഹ്
ഈ പാടത്തിന്റെ ഈ പുതിലും തണുപ്പൊക്കെ ള്ളൊരു ഇതായതോണ്ടേ.
ആഹ് ആഹ് ആണ്. അങ്ങൻത്തൊക്കെ ക അങ്ങൻതൊക്കെ സലം ണ്ടെങ്കി പിന്നെ കുട്ട്യേളൊക്കെ പിന്നെ അവിടുന്ന് പോരും ചെയ്യൂലേയ്.
ആഹ് അവട്ന്ന് ഞങ്ങള് പറഞ്ഞയ്ക്കൂല.
അതാണ് ഞമ്മക്ക് വിശ്വസിച്ച് പോവാൻ. നമുക്ക് കണ് തെ ആഹ് പേടിയാണ് നമ്മള് കാൺണില്ലല്ലോ. ആഹ് ഓക്കെ.